ഹലോ.
കേൾക്ക്ന്ന്ണ്ടോ? ഹലോ കേൾക്ക്ന്നില്ലേ? ആ ഇങ്ങോട്ട് കേൾക്ക്ന്ന്ണ്ട്ട്ടോ.
നോ
നിങ്ങക്ക് കേക്ക്ന്നില്ലേ?
ആ ഇൻക് ഇങ്ങ്ട്ട് പറയുന്ന കേക്ക്ണില്ല. ഇപ്പൊ കേ ഇപ്പൊ കേക്ക്ന്ന്
ഓ ചെല റെയ്ഞ്ച് ചെല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ന്ന്ക്കും. ചെലപ്പോ പലതുങ്ങനെ. ചെലപ്പോ ഒന്നും കേൾക്കു
കേക്കൂല ചെൽപ്പ നാർത്തൊക്കെ വിളിച്ചൊര് ചെൽപ്പ ചെല ആൾക്കാര്തെ പകുതി വെച്ച്.
ആ ആ അതെ അതാണ് റേഞ്ച് പ്രശ്നേ ഇന്നലൊക്കെ രാ ഇന്നലെ നൈ നല്ല പോലെ ഇണ്ടായിനി നമ്മള് പറയുന്നത് നമ്മള് പറഞ്ഞ് കൊറേ കഴ്ഞ്ഞിട്ടാ അവര് കേൾ ന്നത് എന്നിട്ട് അതിന്റെ റിപ്ലൈ പിന്നെ കൊറേ കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് കിട്ട്ന്നത്. എന്ന്ട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ അങ്ങോട്ടും ങ്ങോട്ടും.
ആ ആ അതന്നെ ഇന്നലെ മഴണ്ടായി. ഇന്ന് രാവിലെ അങ്ങനെ ഒരാള് ഇവ്ടെന്നാ നല്ല വെയ്ലാ.
വെയിലാ ഇവിടെ അങ്ങനെ തന്നെട്ടോ. ആ ആ അതെ ഇവടെ ആ ഇവടെ ന ന്നെ ഇന്ന് മഴ വന്ന്ട്ട്ന്നെ ഇല്ലാ തോന്ന്ണ്ട്. ആ വെയിലാണ് നല്ല വെയിലാ ഞാ ന്ന് പൊറത്ത്ക്കൊക്കെ ഇട്ട് അപ്പ ജനാല്ന്റെ ഇവിടെ ഇങ്ങനെ ഇരി അതവാറ്റെ മൂടിയാലോ ചെര്ച്ച് ദേ ആ ആ കൊ റേ ആ നന്നായിട്ട് ഉണങ്ങിയ കൊറാഞാൻ ചെറിയൊരു ത് തട്ടാനേ ഉള്ളൂ വെലിന്റെ ഒരു ഇത് തട്ടിയാ നമുക്ക് മടക്കി വെക്കാനുള്ളതാാവുമ്ബെ അപ്പൊ അത്വിചാരിച്ചിട്ട് ഞാൻ പുറത്ത്ക്ട്ടിട്ടുണ്ട് അപ്പൊ അഥവാ ഞമ്മ ഞമ്മ നമ്മള് പ്രതീക്ഷി നിക്കാത്ത ടൈമിലായിരിക്കും നമ്മൾ തീരെ ശ്രദ്ധിക്കാഞ്ഞാൽ ചിലപ്പോ അങ്ങോട്ട് പറ്റും ബാ ചാ ആ ഞാന് പണികൾ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു
ആ
ഓൾ സ്കൂളി പോന്നെന്റെ മുമ്പ് അകംഒക്കെ ഒന്ന് അടിച്ചരി ഇട്ടരും അപ്പൊ എന്നിട്ട് പിന്നെ അപ്പൊ ഞാനും പിന്നെ തൊടച്ചി ഇപ്പ ചോറും കറി ഒക്കെ ആക്കണ്ടവും ഒന്നും ആയില്ല അഅയാൾ ആ ഓള് ഇവിടെ ഇവിടെ അടുത്താണ് എന്റെ വീടിൻ്റെ അടുത്താണ് ഓള്കു സ്കൂള് പ്ലസ് ടുവിന പ്ലസ് ടുവിന പഠിക്കുന്നേ അപ്പൊ എന്റെ വീട്ടിന്ന് ഇപ്പോ ഒമ്പതേ കാലിന് ക്ലാസ് ഇല്ല്യ ഓള് ന്റെ വീട്ടിൽന്ന് എട്ട് മണി ഏഴേ മുക്കാലിനോള് ഇറങ്ങണം വണ്ടി അങ്ങനെ വണ്ടി സൗ ഇതിര്യല്ല അവ അങ്ങനെ ഒരു സ്ഥലാണ് ഉ ഉൾപ്രദേശ ഇട്ട ഞങ്ങളെ വീട് പറയുമ്പോ അപ്പൊ അപ്പ് എന്റെ വീട്ടി നിന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ടോക്കെത്താം
ആ
അപ്പോ ഓക്ക് ആഇ ന്റെ വീട്ടി നിന്ന് ന്നെ കല്യാണം കഴിച്ചുമ്പ അപ്പൊ ഒറ്റക്ക് ഒറ്റയ്ക്കാണേ രണ്ട് വർഷയിട്ട് ഇത്പ്പൊ ഓല് ക്ക്സൊന്തായിട്ട് വീടാണ് അപ്പ അപ്പോഓള് അതികംഇങ്ങട് തന്നെ വരും ഇപ്പൊ സ്കൂള് തുപെട്ടെന്നെ രെ വറൂം പിന്നെ പോയില്ല വീട്ടിക്ക് ഉമ്മച്ചി ഇങ്ങനെ
ന്ന അങ്ങനെ ഇവിടന്ന് അങ്ങനെ നടന്ന് പോയ
ആ നടന്ന് പോയാൽ മതി പിന്നെ ഓളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇന്റെ ഞങ്ങളെ ചുറ്റുണ്ട് അപ്പൊ ഓല് ക്ക് ഒന്നിച്ച് വരാനും പോവാനും ഒക്കെ സൗകര്യത്തിന് ഓള് ഇവിടെ നി ആ എന്നിട്ട് ഉമ്മച്ചി പറയു വല്ലാത്തൊരു സാധനാന്ന് വിളിക്കും ക്കൂടില്ലേ ഓള്പറയും ഓള് കയറ പിന്നേ ന്നുല്ല ഓള് ഇങ്ങനെ ഗ്രൂപിലു അല്ലാതെ ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട അപ്പൊ അയിന്ന് വോയിസ്‌ ഒക്കെ കേൾക്കും വിളിക്കണത് അത് ഓലുക്ക് ഇപ്പൊ അത്രേല്ലേ ഉള്ളൂ
ആ അതന്നെ അതന്നെ പിന്നെ അപറഞ്ഞാല് കുട്ടികുട്ടിയോളൊക്കെ ഇണ്ടാവുമ്പോ പിന്നെ ഓല് അത് അവിടെ ആവുമ്പോ ഓല് ഒറ്റക്കല്ലേ
ച്ച് പറയു അവള് ഇല്ലേ അവിടെ എത്ത അവിടെ പണി വായിക്കേണ്ട ഒക്കെ ഇങ്ങനെ ചോയിക്കുമ്പോ ഹഹവായിക്കാനൊക്കെ വായിക്കും നരിയും ഞാന് എന്നാലും ഓ അവിട് ഉമ്മച്ചി ഇങ്ങന റീസൽകുടും അപ്പ ഇവിടുന്ന് ആവുമ്പോ പാ ന്റെ നമ്മള അടുത്ത നിൽക്കുമ്പോൾ ഞമ്മള് അത്ര പറയൂലെ എന്റെ വീട്ടിന്നാണെ നല്ലോം പറയും അപ ഇവിടെ വന്ന നിൽക്കുമ്പോ നമുക്കൊരു പാവാണല്ലോ പ്പൊ ഞാൻ അത്ര പറയില അപ്പോ ഓള് അടിച്ചാ ആ ആ അത് സത്യം വാത്യ അത് ഞ എന്റെ വീട്ട ട്ടി നണേ ഞാൻ പറയും ചെയ്യും ചിലപ്പോ അ നല്ല അടി ഇടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും പക്ഷേ ഇവിടെ വന്ന അപ്പോ ഇൻ്റമ്മക്ക് ആ ഒരു ഇതാണ് അപ്പോ ഓള് അടിച്ചാറിട്ട് പോയപോ പിന്നെ ഞാൻ തൊടച്ചി പിന്നെ പിന്ന ഇപ്പൊ ചോറ് ഞാ കുറച്ച് നെയ്ച്ചോർ ആക്കി ണ്ടാക്കാ വിചാച്ച അപ്പ ഞാ കുറച്ചു കഴിഞ്ഞിട്ട് കുക്കറിലാണ്ട് ഇണ്ടാ വിച്ചരിച്ചാണ്ടേ അങ്ങനെ നിക്കന്ന ന്ന പിന്നെ ആ ചൂടിലടു കഴിക്കും ചെയ്യാം മറ്റേ ത് ഇങ്ങനെ തണുത്താല് നെയ്ച്ചോറ് വല്യ ഒരു ടേസ്റ്റ് അങ്ങണ്ട് പോവും വല്യ ഒരു ഇത് കിട്ടൂല അപ്പൊ പിന്നെ അപ്പൊ അങ്ങനെ ഉണ്ടാക്ക വിചാച്ച് നിങ്ങക്ക് എന്തായോ ഫുഡൊക്കെ ആയോ
ആ ഏകദേശം ക്കെ ആയി ഇനി കുളിക്കണം ഉം കുളിക്കണം മുറ്റം ഒന്ന്അടിച്ചോരണം അയ് ന് മുറ്റം ഇവിടെ രാവിലെയൊക്കെ മഴേർന്നേയ് അപ്പൊ അതൊണ്ട് ആമാ മുറ്റ ഒക്കെ നനഞ്ഞികേട്ക
ആ ആ ആ നിങ്ങളെ മുറ്റത്ത് ഇങ്ങനെ പുല്ലൊക്കെ ഉണ്ടോ പുല്ല്നാർ
പുല്ല് കല്ലിട്ടകണ്ണി മറ്റേ ആ
ചില്ലി അതല്ലേ ഏ അത്ട്ട അതൊണ്ട് പിന്നെ പ്രശ്
ആ ആവല്യകടപ്പ കല്ലില്ലേ അതാണ് അതിന്റെ അടിയിലൊക്കെ പുല്ല് വെച്ചിട്ടുണ്ട് പക്ഷെ ആ പുല്ല് ഞമ്മൾ പ്ലാസ്റ്റിക് പുല്ല വെച്ചേക്ക്ണ് അതിന്റെ ഉള്ള് കൂടി ഒക്കെ നല്ല പുല്ല് കേറും
കേയറണ്ട്ല്ലേ ഞങ്ങൾതെ ആ ഞങ്ങളത് ചില്ലിട്ടണ് പക്ഷേ ഇപ്പോ അങ്ങനെ ഒന്നുംല്ല ആ കുടി ക്കല്ല ടൈമൽ ഇട്ടേന് ചില്ല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി ഒക്കെ പോയിന് പക്ഷെ നല്ല പുല്ലാ നല്ല പുല്ല് നമ്മള് ഇപ്പൻ. ആ അതെ ഞാപ്പൊ കൊറച്ച് ദിവസം സുഖം ഇല്ലാതെ
പിന്നെ മറ്റേത് പറയണോ ഇതിപ്പ ഞങ്ങള് ഇവിടെ മുറ്റം ഇങ്ങനെ ശരിയാക്കിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു. ഇതാറാമത്തെ വർഷ. ആ പിന്നെ രണ്ട് വർഷം നല്ല നീറ്റായിനു.
ആ അതക്കെ. ഈ മഴ ആയാ ഇള്ളത് ഒരു വൃത്തി അങ്ങോട്ടില്ലാതാവും ഇള്ള പുല്ലും കാടും ഞങ്ങളുടെ പിന്നെ തൊട്ടടുത്തടു ത്ത് വീടൊന്നില്ല കൊറച്ചൊരു തൊടി ഒക്കെ കഴഞ്ഞിട്ട് അങ്ങനൊക്കെയ വീടുള്ളെ അപ്പൊ ആ തൊടി താ തൊടിക്കെ ഇങ്ങട്ട് നല്ലോ പുല്ലും കാടൊക്കാട് ഇങ്ങട് നിറഞ്ഞണ് എന്നിട്ട് മുറ്റത്തുക്കും ആ ആ ഒരിതിങ്ങനെ വന്നിട്ട് മുറ്റം നിറയെ പുലയാൻ കുറച്ച് ദിവസം എന്റെ വീട്ടിലായിരുന്നു. സുഖയില്ലാതായപ്പോ അപ്പൊ വന്നപ്പോയേക്കും മു റ്റംന്നറിഞ്ഞന് ഞാൻ കൊറേ വൈകുന്നേരൊക്കെ കൊറച്ച് ടൈം ഇരിക്കു. നമ്മള് ഇങ്ങനെ കൊറച്ചൊക്കെ ഒരു വെയിറ്റുള്ള ആളായോണ്ട് അങ്ങനെ ഈ മന നമുക്ക് കുമ്പിട്ട് അങ്ങനെ പറിക്കാൻ വയ്യ. ആ അതന്നെ. അന്നിട്ട് ഞാൻ ഞാൻ എന്നിട്ട് പാലൊക്കെ കൊണ്ടോയിട്ട് കുറച്ച് ടൈമൊക്കെ ഇരിക്കുവ ഇവിടെ ന്നിട്ട് തീരണ്ടേ. കുറേ മക്കളോട് പറയും ഞാൻ കൊ എന്തേ വൈമ്പറുപ്യ തരാ നൂറു തരാ കൊറച്ച് ഈ ഭാഗം ഒന്ന് കഴിച്ചെന്നാളിന്നൊക്കെ പറഞ്ഞു ഓടെ ഓലും ആഹ്. ആഹ് സത്യം ഓല് എത്ത് എത്തണ തന്നെ അഞ്ച് മണിയായിട്ടല്ലേ. പിന്നെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യ ഇല്ലല്ലോ ഓല്.
അങ്ങനെ തിരക്കാണല്ലോ.
അതന്നെ. ആഹ് അതെ അതെ ഓലെ പറഞ്ഞിട്ടും കാര്യ ഇല്ല. അങ്ങട് ഞാൻ വല്ല്യ മോ നോട് തന്നെ പറയും ഇജ്ജ് വല്ലാത്തൊരു സാധനന്നേനൊക്കെ പറയും എത്താ അമ്മച്ചിയെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഓൻ പോകും. അപ്പൊ അത് ചെങ്ങായിമാര് വരും പിന്നെ നമ്മള് പിടിച്ച് നിർത്തിട്ട് കാര്യ ഇല്ല. ഓല് വന്നാണ്ട് പിന്നെ കളിക്കാൻ പോലും ജഗപൊക ആയിരിക്കും.
ആ അതന്നെ ഞങ്ങക്ക് പിന്നെ ഇവിടെ അടുത്ത് അങ്ങനെ അത്ര അടുത്ത് ഞങ്ങള് മേൻ റോഡിന്റെ വക്കാണ് വീട് ഏ മത് മതിലിന്റെ മതിലിന്റെപ്പറുത്ത് റോ തന്നെയാണ് ബസ്സും വണ്ടികളും ഒക്കെ ഏതു നേരം വണ്ടിയൊക്കെ പോണ സൗണ്ട് കേക്കിണ്ടാവും ഞാൻ സിറ്റ് ഔട്ടിലാണ് ആ റേഞ്ചില്ലാ
ഞാൻ ചോയിക്കണം വിചാരിച്ച് പുറത്താണോന്ന് ചോദിക്കണം വിചാരിച്ചിന്, കാരണം വണ്ടീന്റെ സൗണ്ട് ഇങ്ങനെ.
ലിരിക്കാണ് എന്താറിയൊ റേഞ്ചിന്റെ കൊറച്ച് കൊറവ് ഇണ്ടായതുകൊണ്ട് ഇവിടെ ഇരുന്ന പിന്നേം കിട്ടുംന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പറത്തെ പറഞ്ഞാ പള്ളീന്റെ സ്ഥലാണ് പള്ളീന്റെ തൊടിയാണ് പ പക്ഷെ കബർസ്ഥാനിയൊന്നുംല്ല പള്ളിന്റെ തോട് ആ അതൊന്നില്ല അയിനുള്ള സ്ഥല ഇല്ല്യ ഒരു അൻപത് അൻപത് സെന്റ് അറുപത് സെന്റ് അങ്ങനെന്തോ ഉള്ളൂ. പക്ഷെ അത്രയും സ്ഥലം കഴിഞ്ഞിട്ട് പി ആ അത്രയും ഏരിയ കഴിഞ്ഞിട്ട് ഞങ്ങക്ക് ഇവിടെ മഹല് വേറണ്ട് വല്യ മഹലുണ്ട് ഉം. ആ ഈതാമഹൽ ഇതാമഹലിൻന്റെ അല്ല അവിടെ പള്ളിയില്ലാ. കം സ്ഥലം മാത്രേ ഉള്ളൂ ഇത് അവിടെ വേറെ ഞങ്ങളെ ഇപ്പർത്തൊരു മദ്രസിണ്ട് മദ്രസക്കാരോ ഇങ്ങനെ മരണം പെടുമ്പോ ഓക്കപ്പ് ചെയ്യൂല അങ്ങനെ കൊടുത്തതാ. ആ പിന്നെ ഒരു കോട്ടേഴ്‌സ്മാരി
ക്കാ വേറെ ആരാ ഇള്ളേ?
ഞാനും രണ്ട് മക്കളും ഉണ്ട് പിന്നെ ഹസ്ബന്റും ഉണ്ട് ഉം പിന്നെ ഹസ്ബന്റിന്റെ ഉമ്മ ഇണ്ടായിന് അത് മരിച്ചിട്ടിപ്പോ ഒരു മൂന്ന് നാല് വർഷം
ആണല്ലേ. മക്കള് ആ മക്കളെന്താ ചെയ്യുന്നേ പഠിക്കാ? ആ എ എത്രയില വലിയ മക്കളായോ? ഉം ആണല്ലേ ആ എന്റെ ചെ എന്റെ വലിയ മോന് അഞ്ചിലാണ് ചെറുത് ഒന്ന് ന്നാം ക്ലാസ്സില് പഠിക്ക്ണ് അപ്പൊ ഇതി പോയാ ആഹ് പോയാ പിന്ന ഒറ്റക്കായി അല്ലേ ഇനി വരുന്നവരെ ഹസുണ്ടോ?
ഏ ഇല്ല ഇവ്ടടുത്ത് പിന്നെ അപ്പർത്തെ അയൽവാസികളി ഒരു വീട് തൊട്ടൊരു വീടുണ്ട് പിന്നൊക്കെ മുകൾക്കാണ് വീടുകള് പിന്നെ അയ് കുടുംബക്കാർ ഇവിടെല്ല ത് ഞങ്ങൾ സ്ഥലം വാങ്ങി വീട് വെച്ചതാ. കുടുംബക്കാര് കൊറച്ച് ആ അങ്ങട്ടരു പതിനഞ്ച് മിനിറ്റ് പോണം കുടുംബക്കാരൊക്കെ അവിടേണ് മൂത്തച് അച്ചന്മാര്, ആ നാത്തൂമാര് ഒക്കെ ഉള്ള പിന്നെ തറവാടും അവിടെ
ആഹ് അന്ന് പിന്നെ അവിടെ സ്ഥലംന്നും ഇണ്ടായിണ്ടാവില്ല.
സ്ഥലംണ്ട് അവിടെ നെറയ വീട് ണ്ടായത്കൊണ്ടെ അ പിന്നെ അതുല്ല മൂത്ത് ആ അങ്ങനെ. ഇഷ്ട്ടാണെനിക്ക്. പിന്നെ കാക്കാക്ക് ർഞ്ഞാൽ റോട്ടിന്റെ വക്കത്ത് വേണം ഞങ്ങളെ തറവാട് ർഞ്ഞാൽ പ്പൊ ഉള്ള്ക്ക് കൊർ ച്ച് പോണം നമ്മൾ ഈ മെയിൻറോഡ്മക്കെത്തണെങ്കിൽ അൻമ്പുറുപ്യ ഓട്ടോറിക്ഷക്ക.
ആ ആഹ് അന്ന് പിന്നെ എത്ര സ്ഥലത്തിന് വല്യ റേറ്റ് ഇണ്ടാവുല ല്ലേ?
ഇവിടെ അന്ന് അന്നന്നെ ഇല്ല ഇവിടെ ഞങ്ങൾ എടുത്തിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു. അന്നന്നെ ഇവിടെ സ്ഥലത്തിന് റേറ്റ് ഒന്നേ മുക്കാൽ ലക്ഷം ഉർപ്യെക്കാണ് ഇന്റെ ഭർത്താവ്ട്ത്തത് ഇത് മെയിൻ റോഡല്ലേ ഇപ്പൊ ഇവിടെ റേറ്റ് എ എട്ട് ലക്ഷം ഉർപ്യെണ്. സെന്റിന് ഹ്മ് ഹ് ഇപ്പൊ എട്ട് ലഷ ആ ഇപ്പ എട്ട് ലക്ഷർ പ്യ ഞമ്മൾ അന്ന് പത്തര സെന്റ് സ്ഥല ഇട്ത്തതാണ് അന്ന് ഹസ്ബന്റിന്റെ കയ്യിൽ ഇങ്ങനെ ഞമ്മക്ക് എന്താണ് പൈസങ്ങനെ ഹ് ഏ കച്ചോട് ടാണ് അപ്പൊ ഇങ്ങനെ ഓര്ങ്ങനെ കുറിലൊ ക്കെ കൂടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിട്ട് പിന്നെ അതിന്റെ മുന്നേ ന്റെ മോ മോന് ചെറിയത് മോനെ പ്രസവിച്ചെടുക്കുമ്പോ മോക്ക് മൂന്ന് വയസ്സാവുമ്പള മോനെ പ്രസവ് ക്ക്ണ് അപ്പൊ മോനെ പ്രസ ചെർക്ക്ണ സമയത്ത് ഒരു ഒമ്പത് സെന്റ് സ്ഥലം ഒരു വീടും വാങ്ങിയിട്ടുണ്ടായിന്.
അത് കൊട് അ ആ.
പയെ വീടും ആ സ്ഥലം വാങ്ങി അത് ഞമ്മള വിട്ന്ന് കൊറച്ചും കൂടി അങ്ങട്ട് പോണം ഒരു പത്ത്. ഒരു അഞ്ചെട്ട് കിലോമീറ്റർ അപ്പർത്ത്ക്ക് പോണം അപ്പോ അത് മൂത്തച്ന്മാർക്കൊന്നും ഇഷ്ട്ടായില ഓളീം ചെറിയ കുട് ട്ടിം ഓളൂഅല്ലേ അപ്പൊ അവിടെ കൊണ്ടേയെന്നും ഇടാൻ പറ്റൂല്ല നമ്മളടുത്ത്ന്ന് വിട്ടൊന്നും കൊണ്ട് അത്ര ദൂര ന്നും പോണ്ട ഒരു നാലഞ്ച് കിലോമീറ്റർ അടുത്ത് മതി പറഞ്ഞു അങ്ങനെക്കെ വാങ്ങിയ മ തി അവിടെ വാണ്ടാർ അപ്പൊ പിന്നെ അതായ പെരൊക്കെ എല്ലാർക്കും ഇഷ്ടപ്പെട്ടിന്നു നല്ല വീട് പണ്ടത്തെ ടൈ മുസൈക്ക് വീടുണ്ടല്ലോ പഷേ അതായാലും മുസൈക്ക് ക്കായാലും ഒരു ചുകപ്പും കറുപ്പും കളറയി ഗ്രാനൈറ്റ് പോലെ ഞങ്ങക്കൊക്കെ ഇഷ്ട്ടാണ് നല്ലതാ അടിച്ച് കൈകിയാൽ നല്ല മോ ഡെൽല് നല്ലൊരു ആ കാലത്ത് നല്ല പൈസ ഉള്ള ആൾ ക്കാർ കേറ്റിയ വീടാവും ആ അപ്പൊ പതിനഞ്ച് വർഷായിപ്പം ഞങ്ങളാ വീട് ട്ത്ത് വിറ്റിട്ട്.
ആഹ് അപ്പൊ പിന്നെ ആ ക്യാഷും ഒല്ലം കൂടെ കൂട്ടിയിട്ട് ഇവിടെ വാങ്ങിണ്ടാവുംല്ലേ.
ആ അങ്ങനെ അത്ത അങ്ങനെ പിന്നെ അല്ല ആ കാ കാശുകൂ ട്ടീറ്റല്ല ഇത് കല്യാണത്തിന് മുന്നേ ഹസ്ബന്റ്വ്ടെ വാങ്ങിട്ട്
ആഹ് ഏ അയ് ശെരി അ ആ ആഹ്.
മോന് ചെറിയ ഒരു അഞ്ച് മോന്. ഹ് പിന്നെ എന്താണ് നാലാ മാസൊ അഞ്ചാ മാസൊ എന്തൊആവുമ്പളാണ് അവിടെ വീട് വാങ്ങിയത്.
ഏ അന്ന് അത് കൊറച്ച് കണ്ണ് തുറന്ന് ചെയ്തൊണ്ട് ഹ്ഹ നല്ലൊരു സ്ഥലത്ത് വീടു തു ആയി.
ആ വീട് വിറ്റിട്ടാണ് പിന്നെ ഇവിടെ വീ
ആഹ് വീട് വെക്കാൻ കഴിഞ്ഞഹ് ലേ. ആ അഹ് ശെരി അതന്നെ ആ ചേലോലങ്ങനേണ് നല്ലോം കണ്ട് അങ്ങനെ ചെയ്യും ചെലോല് ചെൽ
ആഹ് പിന്നെ പൈസ ഒന്നും അങ്ങനെ ചെലവാക്കിയെ അങ്ങൻത്തൊന്നും ആളല്ല അത്യാവ്ശ്യം ചെലവാക്കും ചെയ്യും. എന്ന വച്ചാൽ ഓവറായിട്ടില്ലേനും ഉം ഞങ്ങളക്ക ഫാമിലില എല്ലരും നല്ല ട്രിപ്പിന്റെ ആൾ
ആ അത് ശെരി ആ ഓക്കെ ഓക്കെ ആന്നായിക്കോട്ടെ.